നിസ്കാരം
ന്തെക്കെണ്ട് വിശേഷം
നല്ല വിശേഷം സുഖായിട്ടു പോകുന്നു അവടെയോ?
വടെയും സുഖം സുഖായിട്ട് പോകുന്നു കുഴപ്പങ്ങളൊന്നും ല്ല്യ
ഫുഡൊക്കെ കഴിച്ചു
ഓ ഫുഡ് കഴിച്ചു
എന്താ ഉള്ളത്
ഇവിടെന്ന് ഒരു പച്ചക്കറി ഒക്കെ വളത്താണ്ട് ഒരു കൂട്ടാൻ വെചീന്ന് അതും ചോറും കോഴിപ്പൊരി ഒക്കെയാണുള്ളത്
സിമ്പിൾ റെസിപ്പി ആണല്ലേ
ഉം സിംമ്പിൾ ആയിട്ട് ഇണ്ടാ പിന്നെ നാളെ വെള്ളിയാഴ്ച്ചല്ലേ അപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഉം നാളെ ബിരിയാണിയോ മന്തിയോ അങ്ങനെ എന്തെങ്കിലും ഇണ്ടാക്കണം വെള്ളിയാഴ്ച ആകുമ്പോ ഒര് ഒരു ഇതാണല്ലോ ജുമഅക്കൊക്കെ പോയി വന്നാണ്ട് അയ്ന്റെ ഓല് വരുമ്പോത്തിന് ചോറും കറിയും ഒക്കെ ഉണ്ടാക്കിയെക്കൊ ബിരിയാണിയ മന്തിയോ അങ്ങന നെയ്ച്ചോറോ അങ്ങനെ എന്തെങ്കിലുംഒക്കെ ഇണ്ടാക്കല്
ഓ ഞങ്ങള് നാളെ ബിരിയാണി ഉണ്ടാക്ക്ണ്
ഓഹ്
ചിക്കനൊക്കെ വാങ്ങി വെച്ചിണ്ട് ആ ചിക്കൻ ഒക്കെ വാങ്ങിവെച്ച്ണ്ട് അപ്പൊ നാളെ ബിരിയാണി ഉണ്ടാക്കണം
നിങ്ങൾ കുക്ക് ചെയ്യുന്ന ആളാ
അല്ല ഉമ്മ കുക്ക് ചെയ്യും അല്ല ഞങ്ങൾ ഇവിടെ ഇണ്ടാക്കണ്ടന്ന് പറയാ
എന്തേലും കുക്ക് ചെയ്യാൻ അറിയോ
കുക്ക് ചെയ്യാന് കേക്കൊക്കെ ഇണ്ടാക്കും ബേക്കിങ് ഒക്കെ ചെയ്യും
ഏത് കേക്കാ ഇണ്ടാക്കല്
അങ്ങനെയൊക്കെ ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് അപ്പൊ അരടോ ലറ്റ് അങ്ങനെ അറിയാവുന്ന കുറച്ച് കേക്സൊക്കെ സിമ്പിൾ ആയിട്ടുള്ള തൊക്കെ ഇണ്ടാക്കും.
എങ്ങനെയാ ബ്ലാക്ക് ഫോറസ്റ്റ് എങ്ങനെ ഉണ്ടാക്കലെന്ന് പറഞ്ഞു തരോ ഞാൻ കൊറേ അതിന്റെ മുന്നേ ആ കൊറോണ ടൈമിനൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി അതൊന്നും റെഡി ആയില്ല ഒക്കെ ഫ്ലോപ്പ് ആവാ അന്ന് നമ്മുക്ക് ഈ ഇതൊന്നും ഇല്ലല്ലോ മറ്റേ ബീറ്റർ പിന്നെ മെഷർമെന്റിന്റെ കപ്പ് അങ്ങനത്തെ സാധനം ഓവണ് അതൊന്നും ഇല്ലാ ത്തഒരു ടൈംല്ലായിരുന്നു അപ്പൊ പിന്നെ ആതില് ഇങ്ങനെ മൊബൈലിൽ കണ്ട് കാണ്ട് കൊറേ ഇണ്ടാക്കിയാണ്ട് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു പക്ഷെ അന്ന് അത്ര പെർഫെക്റ്റ് ആയില്ല എന്നാലും കൊഴ ഇപ്പല്ലാത്ത രീതിയിലൊക്കെ ഇങ്ങനെ കിട്ടിയിരുന്നു ഇങ്ങളെര്ത്ത് എല്ലാ സാധനം ഉണ്ടോ
ആ ഞങ്ങള അടുത്ത് ബീറ്ററുണ്ട് പിന്നെ സ്റ്റാൻഡ് മിക്സർ ഉണ്ട് പിന്നെ ഓവണൊക്കെ ഉണ്ട്
ഓ
ഞങ്ങളും ഓവണില ഉണ്ടാക്കാറ്
അത് ശെരി അപ്പൊ എല്ലാം അത്ണ്ടാ എല്ലാ കേക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യോ
സെയില് ഒന്നും ചെയ്യാ കൊറച്ചൊക്കെ ചെയ്തിണ്ടായിരുന്നു പിന്നെ ഇപ്പ അങ്ങനെ എടുക്കാറില്ല ആഹ് പിന്നെ ക്ലാസ്ന്തൊക്കെ ആയതൊണ്ട് അങ്ങനെ ന്താ എടുക്കാറില്ല.
ആ ആ ഏഹ് അങ്ങനെ ഇത് കേക്ക് എങ്ങനെ ഇണ്ടാക്കല് ഒരു ബ്ലാക്ക് ഫോറസ്റ്റിന്റെ റെസിപ്പി
ബ്ലാക്ക് ഫോറസ്റ്റെ റെസിപ്പി ഇപ്പ നമ്മള് വൺ കെ ജിന്റെ കേക്കാണ് ഉണ്ടാക്കുന്നെങ്കില്
ആഹ്
അയിക്ക് നമ്മൾ ഒരു ബൗളിൽ മൂന്ന് എഗ്ഗ് ക്രാക്ക് ചെയ്തിടുക പിന്നെ വൺ കെ ജിക്ക് ആകുമ്പോ ഒരു വൺ ടീസ്പൂൺ വാനില എസൻസ്
ഉം
അത് ചേർത്തിട്ട് നമ്മള് ബീറ്റ് ചെയ്ത എട്ക്ക ബീറ്റിറ് ഇണ്ടെങ്കിൽ ബീറ്റ് ചെയ്യാം അതല്ലെങ്കില് സ്റ്റാൻഡ് മിക്സറാണെങ്കി അതില് അല്ലെങ്കി നമ്മള് വിസ്ക് വെച്ചിട്ട്
ആഹ് ആഹ് ഞങ്ങളെ ഞാൻ വിച്ച് ഉം ആഹ് സ്പൂണൊണ്ട് ഇങ്ങനെ എൾക്കീ യാണ്ട് അങ്ങനേ നി ഇണ്ടാക്കല്. അപ്പൊ അത് അതായിരിക്കും നല്ലോണം ബീറ്റാവാഞ്ഞിട്ടോ അറിയില്ല അത്രെ
ഇഞ്ഞി നല്ലൊരു പഫി ടെക്സ്ചറിൽ എത്തണം. അങ്ങനെ ആവുമ്പോ കേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് പെർഫക്റ്റാവും.
ഉം.
ആ ഞങ്ങള് അങ്ങനെ ഇന്നട്ട് പിന്നെ നമ്മള് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കും. ഇപ്പം ആ വൺ കെജിന്റെതായതോണ്ട് വൺ കപ്പ് മൈദ.
മ്
പിന്നെ ആ ആയിക്ക് വൺ ടീസ്പൂൺ ആഹ് ബേക്കിംഗ് പൗഡറ് ചേർക്ക. പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ അളവിൽ ബേ ക്കിംഗ് സോഡാ മ്മളെ അപ്പക്കാരം ണ്ടല്ലേ
ആഹ് ആ
അതുകൂടി ചേർക്ക പിന്നെ നമ്മള് ഏ ഹ് നമ്മള് ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കുന്നൊണ്ട് ആഹ് മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ട് കാൽ കപ്പ് കൊക്കോ പൗഡർ ചേർക്ക.
ആഹ്.
ഡാ ഡാർക്ക് കൊക്കോ പൗഡറാണെന്നുണ്ടെങ്കില് കാൽ കപ്പ് ചേർക്ക അതല്ലെങ്കില് നമ്മള് അരക്കപ്പ് മൈ അരക്കപ്പ് കൊക്കോ പൗഡറ് ചേർക്കാ. അങ്ങനെയാകുമ്പള് പെർഫെക്റ്റായിട്ട് വരൊള്ളൂ.
ഉം ഉം.
ഉം അങ്ങനെ ആഹ് അങ്ങനെ എടുത്തിട്ട് അതൊന്ന് സീവീതെടുക്ക. അതാകുമ്പോ രണ്ട് മൂന്നാല് പ്രാവശ്യോക്ക സീവിയ്യുന്നത് നല്ലതായിരിക്കും. ഒന്നൂടിയൊന്ന് മൈദീല്ള്ള കട്ടകളൊക്കൊന്ന് പോയിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാന് ഹെൽപ്പയ്യും. മൂന്ന് റാശ്യക്കൊ സീവീയ്യുമ്പോ
ആഹ്
ഇന്നട്ട് നമ്മള് ഉം മുട്ടാക്ക്‌ നമ്മള് മാലേസൻസ് വെച്ചിട്ട് ബ്റ്റ്യ്യാ. നല്ലരീതിക്ക് ബീറ്റീത് ഒരു പഫി സ്റ്റേജിലെത്തുമ്പോ
ഉം
ഞമ്മളതിലോട്ട് ആഹ് ആദ്യം ആഹ് ഉം വൺ കെജിന്റെതായതോണ്ട് വൺ ആൻഡ് ഹാഫ് ടേബിള് സ്പൂൺ സൺഫ്ലവറോയല് ചേർക്ക.
ആഹ്
ഓയല് സ സൺഫ്ലവറോയലന്നെ മസ്റ്റായിട്ട് ചേർക്ക. വെളിച്ചെണ്ണ അങ്ങനത്തൊന്നും ചേർത്താല് പെർഫക്റ്റാവൂല്ല.
ആ ആഹ്
ആഹ് അതോണ്ട് ആഹ് വൺ ആൻഡ് ഹാഫ് ടേബിളിസ്പൂൺ സൺഫ്ലവറോയിൽ ചേർ
സൺഫ്ലവറോയിലന്നെേ വാണല്ലേ?
ആഹ് സൺഫ്ലവറോയിലാണ് ബെറ്റർ. ടേസ്റ്റ് നും അതാണ് നല്ലത്. വെളിച്ചെണ്ണോക്കെ ആകുമ്പോ അയ്ന്റൊരു ടേസ്റ്റ് വരോല്ലോ.
ആ ആ.
ആഹ് അപ്പൊ നമ്മള് വൺ കെ വൺ ആൻഡ് ഹാഫ് ടേബിൾ സ്പൂൺ സൺഫ്ലവറോയില് ചേർത്തിട്ട് ജസ്റ്റൊന്ന് ബീറ്റ്യ്യ. ഒര് ഒ ഒര് പതിനഞ്ച് സെക്കൻഡ് ഇരുപത് സെക്കൻഡോ ജസ്റ്റോന്ന് ബീറ്റ് ചെയ്തിട്ട് നിർത്താ.
ആഹ്.
അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ആ കാൽക്കപ്പ അളവില് ചെ ചെറു ചൂടുവെള്ളം ചേർക്കാം. ഇനി അല്ലെങ്കില് കൊർച്ചുകൂടി ഒരു റിച്ച് ടൈപ്പിലാണ് ണ്ടാക്കുന്ന ങ്കില് ഞമ്മക്ക് പാല് ചേർക്കാം. രണ്ടായാലും ചെറു ചൂടുള്ളത് ചേർക്ക.
ആഹ്.
പൽപ്പൊടി കൽക്കിയാണ്ട് അങ്ങനെ പറ്റോ?
ആ അങ്ങനെ ആയാലും കൊഴപ്പൊന്നുമില്ല. ആ നമ്മള് ടൊ ടേസ്റ്റ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം.
ആഹ് ആഹ്
ആ പൽപ്പൊക്കെുമ്പോ ഒ കൂടി നല്ല കട്ടിയിൽ കിട്ടുയനങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും.
ആഹ് ആഹ്
ഉം അതുകൂടി ചേർത്തിട്ട് അതും ഇതേപോലെ ചേർത്തിട്ട് ഒര് ഒറ്റ മിനിറ്റ് എങ്കിലും ഒന്ന് ചെസ്സ് ഒന്ന് ബേറ്റ് ചെയ്തെടുക്ക എല്ലാം കൂടി ഒന്ന് മിസ് ആവാൻ വേണ്ടിട്ട്.
ആഹ്
ആ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് നേരത്തെ സീവ് ചെയ്തിച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ മൈദ കൊക്കൊ പൗഡർ അതൊക്കെ
ആഹ് ആഹ്
ആ അതൊരു മൂന്നാല് പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഒറ്റടിക്ക് എല്ലാം കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നതിന് പകരം മൂന്നാല് പ്രാവശ്യം ഇട്ടിട്ട് സീവ് ചെയ്ത സീവ് ചെയ്തെടുത്തിട്ട് മിക്സ് ചെയ്താല് അടിപൊളിയായിട്ട് ഉം എടുക്കാൻ പറ്റും അ നമ്മള് ഒറ്റ അടിക്ക് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്താൽ. നല്ല കട്ടക്കെ വരും. അതുകൊണ്ട് കൊറച്ച് അത് ബീറ്റ് ചെയ്തെടുക്കാൻ പാടില്ല. നമ്മൾ വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട്. അല്ലെങ്കിൽ സ്പാച്ചില ഉണ്ടല്ലോ. അത് വെച്ചിട്ട് മിക്സ് ചെയ്യ നമ്മത് കട്ട്ൻഡ് ഫോൾട് മെത്തേഡ് അറിയോ കേക്ക്ണ്ടുമ്പോൾ അറിയാലോ? ഒരു റൗണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ താഴോട്ട് ഇങ്ങനെ വരയ്ക്ക.
ആഹ് ആഹ്
ആഹ് അങ്ങനെ കട്ട് ആൻ ഫോൾഡ് മെത്തേഡില്. ഹ് ആ മിക്സ് ചെയ്തെടുക്കുക.
ഉം
അത് കഴിട്ട് ഇപ്പ നമ്മള് വൺ
അ കൊ കൊറ നേരം മിക്സ് ചെയ്യണോ?
ഇല്ല നമ്മുടെ ഡ്ര ഇൻ്രഡിയൻസ് ഒക്കെ ഒന്ന് മൂന്ന് പ്രാവശ്യ ഇട്ട്ന്ന് ജസ്റ്റ് മക്സ് ചെയ്തല്ലാം കൂടെ മിക് ആന്ന് അിയുമല്ലോ?
ആഹ്
നമ്മള് ബാറ്ററി ലാസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുമ്പോ ഒരു ഫോൾഡിംഗ് മെത്തേഡിൽ എങ്ങനെ വരും. ഇങ്ങനെ അടുത്ത് കുറച്ച്ങ്ങനെ ഒഴിക്കുമ്പോ ഫോൾഡിംഗ് മെത്തേഡിൽ വരിയാണെങ്കി അതാണ് കറക് പെർഫെക്ട് ടെക്സ്ചർ.
ആഹ് ആഹ്
ഇനി അങ്ങനെ ചിലപ്പോ കൊക്കോ പൗഡർഹകുംബോ ചിലപ്പോ ഒരു കട്ടിക്ക് വും അപ്പൊ കൊറച്ച് ഇത്തിരി പാല് ചൂടുള്ള ഇത്തിരി ഒരു കാൽ ടീസ്പൂൺ, അര ടസ്പൂൺ, ഒക്കെ ചേർത്താല് ഒന്നും കൂടി ഒന്ന് ലുസായി കിട്ടും.
പിന്നെ നമ്മള് വൺ കെ ജി കേൾക്കാ മെയിനആയിട്ട്. സെവൻ ഇഞ്ചിന്റെ ടിന്നില് അല്ല അതാണ് ഉണ്ടാക്ക.
അനി നിങ്ങക്ക് ടിന് മാറ്റണം എന്നുണ്ടെങ്കില്
ഉം തിന്നൊന്നുമില്ല അവള് ഇത് സ്റ്റീലിന്റെതയും പാത്രത്തിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയത ഇനി ഞങ്ങള്
ഉഉം ഞങ്ങൾ വൺ കെ ജി സെയിൽ ചെയ്യതണ്ട് വൺ കജിന്റെ ടിന്നില്ണ് ഉണ്ടാക്കാ. നമ്മള് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഗ്രിസ് ചെയ്യ. അറിയാലോ ആ എന്നിട്ട് നമ്മള് ബേറ്റർയി കുഴിക്കുക. എന്നിട്ട് നമ്മള് ഓവനില് വെക്ക ഓവനില് വൺ എയ്റ്റി ഡിഗ്രിയില് ആദ്യ ഒരു പത്ത് മിനിറ്റ് പോ ഹീറ്റ് ചെയ്യാൻ വെക്ക.
ഉം ഉം
പി ഹീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോർട്ടി മിനിറ്റ്സ് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്ക.
അപ്പൊമ്മള് ആ ടൈം ആവുമ്പോ അത് വന്ത് കിട്ടോ? അതിന്റെ ഇടയിൽ എടുത്ത് നോക്കാൻ പറ്റുവോ
ആ ഇനിപ്പോ ഒരു മുപ്പത് മിനിറ്റ് എന്തായാലും വേണം. മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തുറന്നന്ന് നോക്ക. ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ നില വച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം നടു ഭാഗത്ത്
ആഹ്
കണ്ടിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് പറ്റും
ഉം ഞങ്ങള് ഞാനുണ്ടാക്കിയത് ആഹ് മുഗൾ നടു ആഹ് ഭാഗംങ്ങണ്ട് പൊന്തി വര്യ അല്ലെങ്കിൽ താഴ്ന്നു പോവാ അല്ലേൽ സ്ക്രാച്ച് വരിയാ അങ്ങൻത്തെ എന്തിലൊക്കെ ഉണ്ടാക്കിയ ഉണ്ടാക്കണം ശരിക്കും പെർഫെക്റ്റ് ആവലില്ല ഓ ഒന്നെങ്കിൽ അത് അങ്ങനെ പൊ മുന്നെ പൊന്തി വരും ആ നടുഭാഗങ്ങട്ട് പൊന്തി വരും അല്ലെങ്കിൽ അത് കൊഴിഞ്ഞു പോയാണ്ട് ഒരു
ഉം അത് തന്നെ ആ അത് ചിലപ്പോ നമ്മള് ഇപ്പ ഇതിര് വെ ക്കുമ്പം നല്ല ചൂടായാല് അല്ലെങ്കിൽ നമ്മള് മിക്സ് ചെയ്യുന്നേതിനൊക്കെ ബേസില ഇരിക്കും
ആഹ്
മിക്സിങ് ഏറിയിട്ടായിരിക്കോ
ആഹ് കുറെ നേരം മിക്സ് ചെയ്താലൊക്കെ അങ്ങനെ വരാറുണ്ട്
ആഹ് അയിന് കൊറച്ച് ടൈമ് വേ മിക്സ് ചെയ്തെടുക്കണ്ടി വരും അല്ലേ
ആഹ് ആഹ്
ഉ
അങ്ങനെ നമ്മളിപ്പോൾ ഒരു കറക്റ്റ് ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കൊണ്ട് ഓവനിലാണെങ്കിൽ ബേക്ക് ചെയ്ത് കിട്ടും
ആഹ് അതേതാ വി ഉം
പിന്നെ നമ്മള് ചൂടാറിട്ട് അതിന് ഐസിങ്ങ് ചെയ്തെടുക്ക
ആഹ് ആഹ് എത്തിനാട ചെയല്
നമ്മളെ വിപിങ് ക്രീം ഉണ്ടല്ലോ അ പല പ്രീമിയം ഫ്രഷ് ക്രീം അല്ലേ ഫ്രഷ് ക്രിം ക്രീമല്ല ഫ്രഷ് ക്രീം വേറെ നമ്മള് കൂ ക് റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് ഫ്രഷ് ക്രീം ബേക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യുമ്പോ നമ്മള് വിപ്പിങ് ക്രീമാ യൂസ് ചെയ്യുന്നേ ആഹ് അയില് ഓൾറെഡി ഷുഗറായി ട്ടുള്ളത്ണ്ട് പിന്നെ നമക്ക് വേണേ എക്സ്ട്രാ ഷുഗർക്കെ വേണമുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം
ആ
നമ്മളെ ഇഷ്ടം പോലെ നമ്മുക്ക് ഏത് ക്രീമാ ആണോ എന്നുള്ളത് നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് ആഡ് ചെയ്യാം
പിന്നെ വി ആഹ് വിപ്പിങ് ക്രീം ആണെങ്കിൽ എത്ര നേരം ബി ബീറ്റ് യ്യണം
അത് ഇപ്പോ നമ്മള് ഇപ്പം വൺ കെ ജിന്റെ കേക്ക് ആയത് കൊണ്ട് നമ്മള് ഒരു ടു കപ്പാണ് നമ്മൾ എടുക്കുക അതായത് ആ അതായത് അഞ്ഞൂറ് എം എൽന്റെ ഒരു പാക്കറ്റ് എടുക്കുക അത് ഫുള്ളായിട്ട് വേണ്ടി വരും നമ്മള ഐസ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോ കറക്റ്റ് റ്റൂകപ്പ് വേണ്ടി വരും അത് നല്ലൊരു പഫി ടെക്സ്റ്റൈൽ ഒരു നല്ലൊരു കുറച്ചൊരു തണുപ്പിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പ നല്ലൊരു പ്ര തന്നെ പെർെഫറ്റ് ആയിട്ടുള്ള ഒരു ക്രീം കിട്ടുള്ളൂ
ഡീറ്റെയിലൊന്ന് കൺഫോം ചെയ്യാന് നമ്മളെ ഇതിൽ നോ ബീറ്റ് ചെയ്തോന്ന് കൺഫോം ചെയ്യാനേ
ആഹ് ആഹ്
നമ്മൾ എന്ത നോക്കിയാ മതി നമ്മള് നല്ല രീതി ബീറ്റ് വന്നിട്ട്ന്നെ പാത്രം ജസ്റ്റ് താ താഴത്തോട്ട് പിടിച്ച് തല തിരിച്ച് പിടിച്ച് നോക്കിയ മതി ക്രീം വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പെർഫെക്ട് സ്റ്റേജണ്
ആ ആ
ഉ മനസ്സിലാക്കും
ഉം എന്നട്ട് പിന്നെ കേക്ക് കട്ട് ചെയ്തണ്ട് പിന്നെ എന്താക്കല് കട്ട് ചെയ്താണ്ട് വച്ച ക്രീം തേക്കലാ?
ആഹ് ആഹ് നമ്മള് ഒരു അപ്പൊ വൺ കെ ജിന്റെ എങ്ങനയിലും ത്രീ പീസ് ആയി നമ്മൾ കട്ട് ചെയ്യുവല്ലോ.
ആഹ് ആഹ്.
പിസ്സക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ ഷുഗർസിറപ്പ് ആ ഷുഗർ സ്യറപ്പ് ഉണ്ടാക്കണം കേക്ക് ബേക്ക് ചെയണന് മുന്നേ ഷുഗർസ്യറപ്പ് ഉണ്ടാക്കിവച്ച ചൂടാറി കിട്ടും പെട്ടെന്ന്.
ഉം.
അത് മിൽക്ക് സിറപ്പ് ഉണ്ടാക്കാം അതല്ലെങ്കിൽ ഹാ ഷുഗർ സിറപ്പ ആയിട്ട് വെള്ളത്തിലും ഉണ്ടാക്കാം.
ആഹ്.